മുണ്ടും ആഹ്
കേൾക്ക്ന്ന് ണ്ടോ?
ആഹ് കേക്ക്ന്ന്
സുഖല്ലേ?
ആഹ്
എന്തെയ്യുന്നു?
എന്നാ പ്രത്യേകിച്ചൊന്നും ചെയ്യ്ണില്ല. വേം തിര്മ്പലും പണ്യാളൊക്കെ കയ്ഞ്ഞ്ട്ട്ങ്ങനെ ഇരിക്കാണ്. കുള്യൊ
ആഹ് ആഹ് ശരി, കുട്ടികള്ണ്ടോ?
ആഹ്
ഏ എത്ര മക്കളാ
മൂന്നെണ്ണം
എങ്ങനെ ചെറിയ മക്കളാ മൂന്നാളും
ആഹ് ചെറ്താണ് മൂത്തത് നാലാം ക്ലാസ്സില് അയിന്റതായെ ഒന്നാം ക്ലാസ് അയിന്റതായെ എട്ട് മാസായ കുട്ടി
ആഹ് അത് ശരി പിന്നെ അടെ മഴയിണ്ടാ
മഴൊന്നുല്ല ഇപ്പൊ വെയില് ഉതിക്ക്‌ണ്ട്
ആഹ് അവിടെ ഇപ്പ നല്ല വെയില ഇന്നലെയും വെയിലുണ്ടായിരുന്നല്ലല്ലേ
ആഹ് മ്മളെ തുണികളൊക്കെ ഒണങ്ങികിട്ടും
ആഹ് വെയിൽ രാപകല് വെയിലുണ്ട് അപ്പൊ തുണികളൊക്കെ ഒന്നൊണങ്ങി കിട്ടും
ഉം
രാത്രി വൈകുന്നേരത്തിന് ശേഷാ പിന്ന മഴ പെയ്യുന്ന ആഹ് പിന്നെ കുട്ടികളൊക്കെ സ്‌ കൂളി പോയാ മൂ മോള് മൂ മോളോ ആൺകുട്ടിയാ പെൺകുട്ടിയാ
രണ്ടാണ് ഒരു പെണ്ണ് മൂത്തതാണ് രണ്ടാമത്തത് പെണ്ണ് അയിന്റെ തായെ എട്ടാം മാസായതാണ് ആൺകുട്ടി
ആഹ് അത് ശരി
രണ്ടാള് സ്കൂ
ആഹ് രണ്ടാമത്തെ എന്തിനാ പഠിക്കുന്നെ
ഒന്നാമത്തെ ഒന്നാം ക്ലാസ്സിലാണെ
ഒന്നില ആഹ് അത് ശരി പിന്നെ പിന്നെ ഭക്ഷണൊക്കെ കഴിച്ചോ ഉച്ചക്കേക്ക്
ആഹ് ഭക്ഷണൊക്കെ കഴി
ആഹ് അത് ശരി പിന്നെ രാവിലെ എന്തേ നി
രാവിലെ അപ്പയും ചായ
ഹെ അത് ശരി പിന്നെ വേറെന്താ
നല്ലേനെ നിങ്ങളെ ചോറും കൂട്ടാനൊക്കെ കഴിച്ചോ
ഇല്ല ഇവിടെ ഇന്ന് നോമ്പ എല്ലാർക്കും കുട്ട്യാക്കും എനിക്കും എല്ലാർക്കും
ഞാ നോമ്പ് നോറ്റിട്ടില്ല ന്റെ ചെറിയ കുട്ടിയവോണ്ടേ. അ ഇവിടെ ല്ലാവർക്കും നോമ്ബ്ണ്ട് ഇക്കൊയ്‌ക്ക വാക്കിലോർക്കൊക്കെ നോമ്പ്ണ്ട്.
ആഹ്
ഇപ്പൊ മക്കക്കും നോമ്പ് ഇപ്പ മോള് സ്കൂള് പോയിട്ടില്ലെന്ന്.
ആഹ് ഓളക്ക പ്പയ്ക്ക്ണ.
ആഹ് അല്ല ന്റെ മോള് സ്കൂള് പോയില്ലന്ന് പറ
ആഹ് ആഹ് എന്തേ നോമ്പായിട്ടോ?
നോമ്പായിട്ടനോല്ല ഓള് ഇന്നലെ പിന്നെ എൻ സി സി ന്റെ ണ്ടായിനു ഫിസിക്കൽ ടെസ്റ്റ അങ്ങനെയൊക്കെ പ്പം മെല് കൈയും വേതന നൊക്കെ പറയും. പോയില്ല
ഉം
ഉം പിന്നെന്ത് ങ്ങനെ അങ്ങനെ ആ സ്പെഷ്യൽ ഫുഡ് ഒക്കെ എന്തെന്നോ ങ്ങലങ്ങനെ ഫുഡ ഒക്കെ ണ്ടാക്കുവ.
ആഹ ഉ
എങ്ങനെ
ണ്ടാക്കാറണ്ട്.
എന്താ ണ്ടാക്കാറ് സ്പെഷ്യലായിട്ട് എന്താ ണ്ടാക്കാറ്?
സ്പെഷ്യല് ണ്ടാക്കാന എല്ലാതും ണ്ടാക്കാനറിയാം പക്ഷെ ണ്ടാക്കണങ്കി സമയം വേണം നു ചെറിയ കുട്ട പിന്നെ ഒന്നിനക്കൂല ഓനെ നോക്കി കണ്ടേ ന് വായൊക്കെ ഒരനിർത്ടും നെലത്ട്ടന്നുള്ളൊക്കെ പെറുക്കിട്ട്
ആഹ
എക്ക ഇങ്ങനെ ഉണ്ടാക്കണ്ടും മന്തി ണ്ടാക്കാൻറിയും കഫ്സ് ണ്ടാക്കാനറി ബിരിയാണിഇണ്ടക്ക ഓക്കറയ.
ആഹ ഇപ്പ അങ്ങനെ തന്നെയല്ലേ ഇ എന്റെ മോൻ ചെറുതായര അങ്ങനെ തന്നെയല്ലേ ഞാനും ഫുഡ് എല്ലാം ണ്ടാക്കും. പക്ഷെ മക്കള് ചെറുതാാവുമ്പോ നമ്മക്കൊന്നും നടക്കൂലാലോ.
ആഹ
ഓ
പിന്നെ ഒറ്റക്ക താമസം?
ആ ഞാനും ഒറ്റക്ക പിന്നെ ഞാനും ഹസ്ബൻഡും മൂന്നും മക്കളും തന്നെ പക്ഷെ ഞങ്ങ തറവാട് ഇവിടെ തൊട്ടടുത്ത് തന്നെയ തറവാട് പിന്നെപ്പറം എളപ്പാന്റെ മൂത്തച്ചൻംൻ പുര
ന്താ ഹസ്ബൻഡിനു ജോലി?
ഹസ്ബൻഡ് വാട്ടർ പ്ര്രൂഫിന്റെ പണിക്ക് പോകുന്നു.
ആഹ ഇന്നലെ വിളിച്ച ആളാണോ ത് അപ്പ ഇന്നലെ പറഞ്ഞു വാട്ടർ പ്ര്രൂഫിന്റെ ആളാണെന്ന്.
അറിയില്ലന്നാല്.
ആ നമ്പറ ഒന്ന കോണ് നിങ്ങെന്നെ പറഞ്ഞത് ഈ വിളിച്ചിന്ന് തോന്നുന്നു വട്ടർപ്രു ഫിന്റെ പണിയാണർഞ്ഞു.
ആഹ ആഹ
വേറെ ആരേങ്കിലും ന്നും അറില്ല നമ്പർ നോക്കിട്ടില്ല.
ഹഹ
ഉം
പിന്നെന്താ.
എന്താ നല്ലതന്നെ.
ആ ഞൾ അങ്ങനെ യാത്രയൊക്കെ ഇഷ്ടപ്പെടുവോ?
ഉം
എടെയി പോവലുണ്ടോ
ആഹ് യാത്ര പോയിട്ട് ഇപ്പ കൊറെയായി ഇപ്പൊ പ്രസവിച്ചിട്ട് പിന്നെ പോയിട്ടില്ല ദൂരെങ്ങും
ആഹ് അത് ശരി പിന്നെ ഞങ്ങളെ വീട്ടിലാരെക്കെയായുള്ളേ
വീട്ടില് എല്ലാരും ഉണ്ട്
അങ്ങനെ എല്ലാരും കൂടെങ്ങള് ഒറ്റപ്പുരയല്ല എല്ലാരും കൂടെ കൂടി ആഹ് അത് ശരി പിന്നെ എന്താ അവിടെ ഇങ്ങനെ ചക്ക മാങ്ങ ഇങ്ങനത്തൊക്കെ ഇണ്ടാ ഇങ്ങളെ
ഇണ്ടെ അവിടെയുണ്ട് ഇവിടെയുണ്ട് ചക്കയൊക്കെ
ഏഹ്
ഉം ചക്കയും മാങ്ങക്കെ അമ്മ പാക്കെ തേങ്ങ തെങ്ങ് പിന്നെ വാഴ അങ്ങനത്തൊക്കെ ഉണ്ടാക്കും
ആഹ് ആഹ് അത് ശരി ഇബടിണ്ട് എല്ലാം ചക്കാ മാങ്ങ പേരക്ക പിന്നെ ഉം ഈ ചെറിയ നെല്ലിക്കല്ലേ അരി നെല്ലിക്ക അതുണ്ട്
ജ്ണ്ടാക്കണെ ഈയ്യ് ഇണ്ടാ
ആഹ് നമ്മള് ഇങ്ങനെ പറമ്പിലുള്ളതാ അതൊക്കെ
ഉം ഉം
ആനേ കൃഷി എന്തെങ്കിലും ഉണ്ടാക്കാ ഉണ്ടാക്കാറുണ്ടോ ഇങ്ങള്
ഇല്ലയ് ഞാനൊന്നും ഉണ്ടാക്കലില്ല, ഇനിക്ക് ആദ്യക്കെയായിരുന്നു താല്പര്യം ഇപ്പോ അങ്ങനത്തെ ഇത് ഇതൊന്നുമില്ല
ആഹ്
ക്രോഷേ വർക്ക് ചെയ്യണ്ട് അതാപ്പോ വർക്ക് ചെയ്യണം
ഏഹ് ചെറിയ കുഞ്ഞനായിട്ട് ക്രോഷേ ചെയ്യാനാവോ
ആഹ് അയിനൊന്നും കുഴപ്പല്ല ഇങ്ങനെ ഉറങ്ങണ സമയത്തോ അല്ലെങ്കിൽ ഓന് കളിക്കണ സമയത്തോ ഞാന് ആ ചെയ്യും അങ്ങനെ ബാഗ് ഉണ്ടാക്കിരിക്കുണു ഫ്ലവറേൾ ഉണ്ടാക്കിക്കുണു ആഹ് അതൊക്കെ ഉണ്ടാക്കിക്കുണു
ആഹ് ആഹ് അത് ശരി
വേണങ്കി ഫോട്ടോ വിട്ടരുണ്ട്
ആഹ് ആഹ്
അങ്ങനത്തൊക്കെ ഇഷ്ടാ
ആഹ് എന്റെ പിന്നെ മോള് ചെയ്തെക്കും, ഇങ്ങനെ രണ്ടു മാസത്തെ വെക്കേഷൻ ലീവ് ഉണ്ടാവില്ലേ
ആഹ്
അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു കോഴ്സില് ചേർത്തിരുന്നു ഞാനുവളെ
ഉം
ആഹ് അവള് ചെയ്യാറുണ്ട്
ആവിശ്യം ഉണ്ടാവിലല്ലേ
ഏഹ്
അപ്പൊ പിന്നെ ആവിശ്യം ഉണ്ടാവില്ല
ഹാ അവള് ചെയ്യും
ആഹ്
ആഹ് പിന്നെ ഇതേപോലെ ഈ ഡ്രോയിങ് വർക്കിന് വേണ്ടി അങ്ങനെയാണ് താ പിന്നെ രണ്ട് ഈ മക്കള് ഫോണില് കളിക്കല്ലേ ചെയ്യാ അപ്പൊ അതില്ലാതിരിക്കാൻ വേണ്ടിട്ട് ഞാന ഓരോന്നിനെ പിടിച്ചു ഇടൂ വോരെ
ഉം ക്യാഷും വാണല്ലോ ലെ
അതന്നെ
ഓൺലൈനിൽ നവാവിനിലാ ചേർത്തെ?
എങ്ങനെ?
നവാവിന് സി എം ഇ എം അങ്ങനത്തെ ഓരോ കമ്പനികൾ ഉണ്ടല്ലോ ഏതില ഓൺലൈൻ ആയി ചേർത്തി ചോയ്ക്ക
ഏതിലാന്ന് എനിക്ക് ഓർമ്മയില്ല
ഉം
അങ്ങനെ ഒന്നില് ഞാൻ ചേർക്കല്ലുണ്ടോ ചേർത്തിരുന്നോള
ആ ഇനി ചേർതണ്ടെങ്കിലേ ക്കൊന്നു മെസ്സേജ് അയക്കൊണ്ട് ഞാൻ നവാവിനിൽ അങ്ങനെ ചേർന്നിട്ടുണ്ട് അഡ്മിഷൻ കൊടുക്കണം ന്നള്ളു
ആഹ് ആഹ്
അഡ്മിഷൻ കിട്ടുകയാണെങ്കി മെച്ചപ്പോ ഒരു ജോലി ചെയ പറഞ്ഞിന്ന് ഞാൻക്ക അഡ്മിഷൻ കിട്ടാത്തതോണ്ട് ഞാൻ അങ്ങനെ നിക്കെര്ന്നു ഇനി ചേർക്കണന്നൊക്കെണ്ട് എന്നോട് പറയേണ്ടി
ആഹ് ഇൻശാഅല്ലാഹ്
ഉം
പിന്നെ വേറെന്തെല്ലാ
വേറെ നല്ലേന്നെ അയ്ലൊക്കെ നല്ല മെച്ചപ്പെടും
എങ്ങനേ?
നവാവിൻലൊക്കെ ചേർത്തിയാലേ കോഴ്സ്ട്ത് അഡ്മിഷൻഎടുത്ത നല്ലം പഠിപ്പിക്കുവ രണ്ട്മാസത്തിനായിരം ഉർപ്യാ ഒക്കെയ്ക്കാരം ആവാ അപ്പൊ ഓര് നല്ലം പഠിപ്പിക്കും മാറ്റണ്ട് ന്റെ കുട്ടിനെ ചേർത്തിറ്റ് ഇംഗ്ലീഷ് വായിക്കാൻ പറഞ്ഞു ആദ്യം ഇംഗ്ലഷ്
അത് ശരി അത് ശെരി ഞാനിങ്ങനെയാണ് കു ട്ട്യാളെ എന്തിലെങ്കിലും ഫോണില് കളിക്കുന്നതിന് ഇങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടാവുമ്പോ ഓര് അങ്ങനെ അതിന്മേ താവും ഡ്രോയിങ്ങിന് ചേർത്താലും പിന്നെ ങ്ങനെ വരച്ചോണ്ടിരിക്കും ഓള്
ഉ
ഉ
ഉം
പിന്നെ ഈ രണ്ട് വെക്കേഷനിലെ രണ്ടു മാസങ്ങളില് ഞാൻ ഇങ്ങനെ ചെയ്തു വെച്ചഴ്തിരുന്നു മക്ക കുഞ്ഞ്
ഫീസത്രേ ആവല്?
ഫീസ് ഒരു തവണ അഞ്ഞൂറ് ഒരു തവണ അഞ്ഞൂറായിക്കിട്ട്
ആഹ് അങ്ങൻതന്നെ അവര് വാങ്ങല് അഡ്മിഷൻ എടുക്കണ്ടെങ്ങി ന്നെ കോണ്ടടാക്ട് ചെയ്യോണ്ടു ഞാൻ ഇട്ത്തരന്റ്
പിന്നെ വേറെ എന്തല്ലാ?
വേറൊക്കെ ഇങ്ങനെ പോണ് ഉ
മാങ്ങ കഴിഞ്ഞോ ന്ന്ട്ട് ങ്ങളാടെ അല്ലെങ്ങളാടെ മാങ്ങയൊക്കെ കഴിഞ്ഞോ? ചക്കയും മാങ്ങൊക്കെ
മാങ്ങൊക്കെണ്ടായിന്നേയ് ഒരുപാട്ണ്ടായിന്ന് അതൊക്കെങ്ങനെ ങ്ങനെ ങ്ങനെ പൗപ്പിച്ചിട്ട് തിന്ന്‌ ച്ചങ്ങനെങ്ങെനെ കഴിക്കും
ച്ച്പ്പോ
പിന്നെ ചക്കിണ്ടേയ്ന്നു ചക്ക മയയ്താ പിന്നെ ചക്ക ഒരു ചാതി അല്ലയ്ക്കാരം
ശക്തമായ ചക്ക പിന്നെ വെള്ളം കുടിച്ചു കിപ്പൊ മയ പെയ്യുന്നോണ്ടേ
ഉം
ഓഹ്
പിന്നെ
പിന്നെ ബേറെന്തല്ലാ ഇബിടെ മാങ്ങ ഇടയു ക യിഞ്ഞിട്ട് ചക്ക ഇണ്ട് ചക്ക ഈ പറഞ്ഞമാതിരി മയല്ലേ നെൽത്ത് വീണാല് ഈച്ചയൊക്കെ ആർത്ത്
ആഹ്
ആഹ് മാങ്ങയെല്ലാ കയിഞ്ഞ്
ഉം
മാങ്ങ കഴിഞ്ഞേരാ മാങ്ങ തിന്നാൻ പൂതി
ആഹ് ഇക്കു ഇഷ്ടാണ് പൊവ്ത്ത ആഹ് ണ്ടേ ആഹ് ശെരി